ആ അത ഓക്കെ ക്കണ്ടോ
ആഹ കേക്കു ന്നുണ്ട് ഭക്ഷണം കഴിച്ച
ആഹ കഴിച്ചു കുറച്ച നേരായി കഴിച്ചിട്ട്
ശനിയാഴ്ച പ്പല്ലാ
എവടെ ഇന്ന് പ്പെന്താ പരിപ്പും മത്തനും ക്കറിയും പപ്പടം പൊര് ച്ചോം
ആ മീന് ഔടെ മീൻ കിട്ട്ന്നുണ്ടോ
ഓ ണ്ട് മീനൊക്കെ വെര്ന്ണ്ട് ഞാന്ന് വാങ്ങീല
ഇവടൊക്കെ ഭയങ്കര വെലേണ് മീ
മീ വെല നല്ലോണ ണ്ട് ഇപ്പം ട്രോളി നിരോധനായതോണ്ടെ ഉം വെലണ്ട് പിന്നെ ഇള്ള മീനാട്ടൊ രെസൂല പഴേ മീൻ
ആ അതാണ് പഴേ മീൻ പോലെണ്ട് ഇന്നലെ ഞങ്ങള് കൊറേ ആയിട്ടിണ്ട് മീൻ വാങ്ങീട്ട് അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് മീൻ പണി വെല്ല്യ മത്ത്യൊക്കെ ആണ് ട്ടൊ പര്ത്ത മത്ത്യാണ് പഷെ ഏഹ് മീന് കിലോന് ഇരുന്നൂറ്റി എഴുപതാണ്. ന്നട്ട് വാങ്ങീ ട്ട് ഒരു രസൂല മീനെയ്
ആ അതന്നെ ഞാന് അത് പോലന്നെ പിന്നെ ഒരാഴ്ച്ചക്കായിനി വാങ്ങീട്ട് അപ്പോ മിനിഞ്ഞാന്ന് ഇതേ മായ്രി അയ്ല വാങ്ങീട്ട്
ഉം
ച്ചിട്ടും ടേസ്റ്റില്ല കറി വെച്ചിട്ടും ടേസ്റ്റില്ല
ആ അതാണ് രുചി കൊറവാണ് അയല വെല്ല്യ അയലാണോ?
അല്ല ഒര് മീഡിയം
ആ ഇപ്പൊ വെല്ല്യ അയല എർങ്ങീട്ടിണ്ട് തോന്നുന്ന് പഷെ ധൈര്യത്തിൽ വാങ്ങാൻ വയ്യ രസല്ലാ തോന്ന്ണ്ട്
ഇവടെ വീടിൻറെ അട്ത്തരെ മീൻ വണ്ടി വെരും.
ആ ഇവടെ ഇതേ പോലെ ആ മൂന്ന് വണ്ടി വെരും ഞങ്ങള് പ അന്ന് വാങ്ങീട്ട് പെട്ട് അത് കാര ണം പിന്നെ വാങ്ങീട്ടില്ല മീന്
ഇപ്പവടെ അടുത്ത് ആ താത്ത പറഞ്ഞെന്ന് മത്തിം ബത്തലുണ്ടെയ്നി അർഞ്ഞ് പഷേ ഞാ വാങ്ങാൻ കേറീല
ആഹ് അതാണ് പിന്നെ ഓലന്നെ പറയുന്നുണ്ട് ഐസ് ഇട്ട മീനാണ് ട്ടോ
ആഹ് അയ് മൂന്ന് മാസം മുന്നേ പിടിച്ച് വെക്കല്ലോ മീന് അത അ അങ്ങൻ ട്ട മീനല്ലേ ഇങ്ങനെ വെരാ ഞമ്മുക്കിപ്പം ഇനി ഇപ്പോ അല്ലെങ്കിലും ഏഹ് ഏഹ് നല്ല ഫ്രഷ് മീനൊന്നും കിട്
ആ അല്ലെങ്കിലും ഫ്രഷ് മീൻ കിട്ടൂല എന്നാലും ഇങ്ങനെ ഇണ്ടാവൂല.
ആഹ് ഇങ്ങനെ ഇണ്ടാവൂല
കുട്ടികളൊക്കെ എവിടെ
ആഹ് ഇല്ലേ ഇവടെറങ്ങ്ണ് ന്റെ ചെറുതന്നും നഴ്സറി പോണല്ലേ ന്നിട്ട് ഇന്ന് സ് ക്ക് ഞാന് സ്കൂള് പോയില്ല ഞാന് സ് സ്കൂള് പോയില്ലാർഞ്ഞ് പാട്ടാടാ ഞാൻ പറഞ്ഞ് ഒറങ്ങിക്കോ ഒഴിവെള്ളപ്പൊക്കെ ഒറങ്ങാൻ പറ്റും ഉം രാത്രി മാത്രേ ഒറങ്ങാൻ പറ്റുള്ളൂ
ഏ
അവൻ പറഞ്ഞ അവിടെണ്ട് മൂന്നും കൂടി
അവൻ ചെർതിന് എത്രായിക്ക്ണ് സ്കൂൾക്ക് ചേർത്താനായിട്ടില്ലേ?
ആഹ് മൂ ന്ന ഇരു ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വന്നാ നാലു വയസാവും അട്ത്രാവശ്യാകുമ്പോഴേക്കിന് നാല് നാലേ മുക്കാലാവും ചെയ്യും അപ്പൊ ഇപ്രാവ്ശ്യത്തെ നാല് തെയ്ഞ്ഞിട്ടു ഇല്ല പക്ഷെ ക്ക് താല്പര്യല്ലേനി ചേർത് ത്താന് ഓക്ക് ഭയങ്കര ഇഷ്ടം പോണോ പറഞ്ഞിട്ടേ മറ്റോലിങ്ങെനെ വണ്ടീ പോണ കണ്ടിട്ടെ ഓക്കും അങ്ങനെ വണ്ടീ പോകാന് ഭയങ്കര ഇഷ്ടം ന്നട്ട് ചേർത്തി കൊടുത്താ
അത് ശ ശെരി ആഹ് അങ്ങനെ സ്കൂളിൽ പോണംന്ന് പറഞ്ഞിട്ട് കരയല്ലേ ആഹ് ആ അ അങ്ങനെ ആഹ് പിന്നെ സ്കൂള് ഇപ്പ പിന്നെ ഓരോരോ കുട്ടികള് കരഞ്ഞിട്ടും ഇ ഇങ്ങനെ കാണാം
ഉം ഉം
ചെറി ചേർത്തിയ കുട്ട്
ഇം ഇല്ലെയ് ഓള് വ വസ്റ്റ്ല് ചേർത് ത്തന്ന് ഇൻക്കേനി കരച്ചിലന്നെ ഞാൻ കരഞ്ഞോയി എന്നിട്ട് ഇന്നോട് പറഞ്ഞു ഉമ്മച്ചി കരയൊന്നും വാണ്ടട്ടോ പിറ്റേന്ന് എന്നും പോവുമ്പോ ന്നോട്റയ ഉമ്മച്ചി കരേണ്ടട്ടോ ഞാൻ വേഗം വരൂട്ടോ മ്മ്ച്ചിക്ക് സങ്കടപ്പെടണ്ട ട്ടോന്നൊക്കെ പറഞ്ഞു പോകും ഓക്ക് പ്രശ് പ്രശ്നല്ല ഞമ്മക്കാ ഇത് ഇങ്ങനെ ചെറിയ കുട്ടി ഇങ്ങനെ നമ്മള കൂടെ ഇണ്ടായിട്ട് പെട്ടന്ന് ദിവസം ഇങ്ങനെ വലുതായി സ്കൂളി പോയ ഒരു ഫീല് ഓൾക്ക് പ്രശ്നല്ല ഓള്ങ്ങനെ പോയ്ക്കോളും
അംഗനവാടി പോയിട്ടിണ്ടായിരുന്നോ
ഇല്ലേ അംഗനവാടിയൊക്കെ ദൂരേ അപ്പൊ കൊണ്ടാക്കി ഉം കൊണ്ടാക്കി കൊൺ വരാനൊക്കെ ഭയങ്കര ഇതാ അപ്പൊ കൊറേ നടന്ന് പോണം അപ്പ ന്നോട് ബിനെ ഇക്കാക്ക പറയും പിന്നെ അയ നെയ്‌സറി കണ്ട ചേർത്താനാവുമ്പോ വണ്ടീലങ്ങട്ട് ചേർത്തി കൊട്ക്കാ അത് അവടെരേ നടന്ന് പിന്നെ ആക്കി വടെ വീട്ട്ലെത്തി ആ ഞമ്മളെ പണിട്ക്കുമ്പോ ക്കോനെ കൊ ണ്ടരാനായീലെ മ് അനക്ക് വേറെ പണി ഇല്ല്യേച്ചും അപ്പ പിന്നെ ചേർ കൊണ്ടാക്കിലൈനു അടുത്തൊക്കെ ണ്ടെങ്കി പിന്നെ ആക്കാം സുഖാ ഉം ത്പ്പോ ഈ ആ നെയ്സ് സറി പോണക്കാളും ദൂരണ്ട് അംഗൻവാടിക്ക് പോവാന്
ഏ ന്നിട്ട് പഠിക്ക്യാനൊക്കെ ങ്ങനെ
പഠിക്കാന് കൊഴപ്പൊന്നുല്ല പിന്നെ ഉം കോപ്പിലെയ്താനൊക്കെ കൊടുത്ത്ക്ണ് ന്നട്ട് ഞാൻ എയ്താം പറഞാ ന്നോട് പറയും നെയ്‌സറീന്ന് എയ്തീകോണ്ട് ഇവ്ട്ന്ന് എയ്തൂലാന്ന് ന്നട്ട് മിസ്സിനോട് ഞാം പറേലാ പിന്നെ വീട്ട്ന്ന് എയ്തി കൊ പറട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ അതിപ്പോ ഇവിടുന്ന് എഴുതാൻ കൂട്ടാക്കൂല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് എഴുതൊള്ളൂ ന്ന് പറഞ്ഞു ക്കാണ് പിന്നെ ടീച്ചർ ഇങ്ങനെ വോയിസ് ഇടും
ആഹ് ആഹ്
ഉം
മ് ഓന് പറയും പോലെ നിന്നിട്ടില്ലെങ്കിൽ ഇവടെ
ആഹ് അതാണെയ് പിന്നെ ന്നാല് എയ്ത്ണൊക്കെണ്ട് പിന്നെ സ്ലേറ്റില് ശരിയൊക്കെ ഇട്ട്ട്ട് വര്ണെ കാണാ സ്റ്റാറും പിന്നെ ശെരി ഒക്കെ ഇട്ട് വരും അക്ഷരങ്ങളൊക്കെ എയ്ത്ണ്ട് ഇപ്പൊ ഏ പഠിച്ചു മലയാളത്തില് റാന്ന് പഠിച്ചു താന്ന് പഠിച്ചു പിന്നെ കണക്കില് ഒന്ന്‌ പഠിച്ചു ഒക്കെ എയ്തി കാണിച്ചെര്ണൊക്കെ ക്കണ്ട് പക്ഷെ വീട്ടിലിരുന്നിട്ട് ചെയ്യൂ
ആഹ് ചെയ്യൂലാന്ന്
പിന്നെ ഇംഗ്ലീഷില് രണ്ട് പ പാട്ട് പഠിച്ചു മലയാളത്തില് ഒരു പാട്ട് പഠിച്ചി ച്ചി അക്കെണ്ട് പാടി തന്നെ മിസ്സിനെ അങ്ങട്ടൊക്കെ ഫോണിലൊക്കെ പാടിക്കൊടുക്കും ഉം
പിന്നെ അവവിടെ സ്കൂ അവിടെ നേഴ്സറിൽ പിന്നെ ഉച്ചൊറപ്പന്ന് തോന്നുന്നുണ്ട്ല്ലേ
അംഗൻവാടില ഉച്ചോക്കൊറ
അല്ല നഴ്സറിൽ ഉറങ്ങും ഇവിടെൊക്കെ ഉറക്കും ഉ ഇവിടെൊക്കെ ഒക്ക്ി ഭക്ഷണം കഴിച്ചാല് ഒരു കുറച്ച് ചറോ ട്ട് അവിടെത്തന്നെ ആ വ്യഞ്ജനത്തിന്റെ തറയി
ഉം ഇവിടെ അങ്ങനെ ടൈം എടുക്കൊന്നില്ല പക്ഷെ ഉറങ്ങണ കുട്ടികള് എന്ത ഉറങ്ങണത് കണ്ടാല് പിന്നെ ആടെ കിടന്ന അറിയാലോ ആ ഉം
ആ പിന്നെ ഈ അംഗനവാടിന്ന് ഉറങ്ങിശീലായ കുട്ടികളുവരും ല്ലോ അപ്പൊ ഓര്ക്ക് ആ ടൈം ആ ആ ടൈം ഒന്ന് അവക്ക് ഉറങ്ങേണ്ടി വരും ആ ഉറക്കം വരും അങ്ങനെ ഉണ്ടാവും
ഉം
ഇവിടെൊക്കെ സ്കൂൾ കുറ പറങ്ങു ആ ഇപ്പൊ പനിയൊക്കെ മാറി ഇപ്പൊ പനിയൊക്കെ മാറി ഇപ്പൊ ആർക്കും വലിയ കൊഴപ്പൊന്നുമില്ല അങ്ങനെ എല്ലാക്കട്ടെ അവിടെ ആഹ എ ജാതി പനിയ വന്ന
ആ് ഇവിടെ വ എന്റെ ഇപ്പ രണ്ടാമത്തെ ത്തേന് പനി ഇല്ലട്ടോ കഫ്ക്കെട്ടും ജ പിന്നെ ജലദോഷം ജലദോഷവും ഇല്ല എന്നാ തലവേദന
ആ തലവേദന തന്നെയാണ് ഈ പനിക്ക് വരുന്നത് പക്ഷെ പനി അങ്ങനെ ശക്തിയായിട്ട് വരുന്നൊന്നൂല്ല
എന്നിട്ട ഇപ്പ ഇന്ന് പിന്നെ മാ മദ്രസ് ഇട്ട് വന്നേരെ കാക്ക പറ്ഞ്ഞ് പിന്നെ ജ് വല്ല്യോന്റെ കൂടെ അരീക്കോട്ക്ക് പറ്ഞ്ഞയ്ക്ക ഏ ഞാന് പിന്നെ അങ്ങട്ട് വരാന്നറ്ഞ്ഞതാ ന്ന്ട്ട് കാക്ക രാവിലെ പണിക്ക് പോയി ആറ് മണിയാവുമ്പോ പോവും ന്ന്ട്ട് പ ത്തണിയായാരെ പിന്നെ വ രിക്കോട് ഹോസ്പിറ്റല് പോ പിന്നെ ഇപ്പൊങ്ങോട് വന്നി ത്തുള്ളു രണ്ടാളുക്കൂടി മരന്നൊക്കെണ്ട് മൂക്കിലുറ്റിക്കാ
ആഹ് ആ ആ അതാണ് പിന്നെ ഇപ്പൊ തലവേദനാണ് വും തലവേദന സഹിക്കാൻ പറ്റില്ലേനു പിന്നെ ചെറിയ കുട്ട്യയ്ക്കു ആ വന്നിട്ടേനു ആകെ എടങ്ങേറായത് കൂട്ട്യള്ക്ക് കണ്ണ് തൊറക്കാൻ പ റ്റൂല കണ്ണ് ചെറ്താവും. ഞമ്മള് വിചാരിക്കു ചെങ്കണ്ണാന്ന് കര്തും. പക്ഷേ ഫസ് ചെ കണ്ണാവാ വല് കണ്ണ് ചോപ്പ് ഇണ്ടായിരുന്നു. ചെറിയത് കണ്ണ് തൊറ് ക്കാനേ പറ്റീര്ന്നില്ല ന്റെ മൂന്നാമത്തെ കുട്ടി ഇത് കണ്ടപ്പോ കണ്ണ് തൊറ്ക്കാൻ വൈ ഇല്ലാന്നറ്
ഏ അതെന്ത് പനിയാ ഞാൻ കേ ഇവിടൊന്നങ്ങനെ കേട്ടില്ല
ത് ഡോക്ടറെ കാണ്ച്ച് വന്ന ഡോക്ടർ പറഞ്ഞ് ഈ പനിക്ക് ഇങ്ങനെ തന്നെയാണ് കണ്ണ്നും ത തലവേദനക്കു തലവേദനയാണൊ സഹിക്കാൻ കഴിയാതെ വര്‌ പിന്നെ ഇക്ക വന്നപ്പളെല്ലെ ത്‌ന്റെ ഗൗരവം മന് സ്സ്ലായത് ഭയങ്കര സഹിക്കാൻ വയ്യാ ത്തവേദന തൊറ്ക്കാനേ കണ്ണ്ങ്ങനെ തൊറ്ക്കാൻ പ റ്റ്ന്ന്ല്ല ഞാന് പറ്യാ കണ്ണൊക്കെ ഡാ ക്കം വന്നമായ്രി കണ്ണിന്റെ പോളക്ക് ഒരു ഭാരം വന്നമായ്രി.
ആഹ് ആഹ് ഇന്നിപ്പോസ്പിറ്റലിൽ പോയപ്പോ മാസ്ക്കൊക്കെ നി ഇടല് നിർബന്ധാണ് അറ്ഞ്ഞ് അവിടുന്ന് രണ്ടാക്കു മാസ്ക് കൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. പലതരം പനികളല്ലേയ് ഒരുപാട് പനികളുണ്ട്ല്ലോ.
അതെ ഡെങ്കിപ്പനി വ എന്താണ് നിപ്പ. വേറെന്തോ ആ വേറെ എന്തോ പനി ആ ഇപ്പോ പനി പലേ പനികളുണ്ട് അതാണ് നമ്മള് ഇപ്പോ മഴയും കാലാവസ്ഥ ഇപ്പോ മഴയും വെയിലും ഒക്കെ കൂടെ അല്ലേ.
ഉം
വെയിൽ ഇതാണ്. ഇപ്പോ രണ് മഴേണെങ്കിൽ മഴ ന്നെ. വെയിൽ ആണെങ്കിൽ വെയിലന്നെ.
ഉം.
യിട്ട് പകലും നല്ല വെയിലാട്ടോ.
ആഹ് ഇവി ഇന്നലെ ഇന്നലെ മഴണ്ട് ഇവ് ഇവിടെക്കെ. ഇന്ന് വെയിലാ.
ന്നാ ഇന്നലെ ഒന്നും മഴ പെയ്തിട- ട്ടില്ല പിന്നെ ഇന്നലെ മിഞ്ഞാന്ന് രാത്രി വിടെ ണ്ടായിരുന്നു ഭയ ഇടിമിന്നും മഴയും അത് രാത്രി ഒരു മൂന്നു മണിക്ക് തുടങ്ങിയിട്ട് അഞ്ചേ മുക്കാൽ വരെ നിക്കാതെ ഇടിയും മിന്നും മഴയും.
ഉം ഉം ഒന്നാമത് ഈ കാലാവസ്ഥ പ്രശ്നം തന്നെയാണേ. മഴക്കാലം ആണെങ്കിൽ മഴ മാത്രമായി ഇടയ്ക്കൊന്നു വെയില് അങ്ങനെ വരുമ്പം പ്രശ് നം ഉണ്ടോ ഇത് മഴയുണ്ട് മഞ്ഞു ഉണ്ട് വെയിലും ഉണ്ട്. എന്ന് പറഞ്ഞപോലെ ചില നേരത്ത് കോടപോലെ യു ഉണ്ടല്ലോ മഞ്ഞ്
ആഹ് അതന്നെ മഞ്ഞു പോലെ ആ പിന്നെ ഈ കൊതുകിന്റെ ശല്യം കൊതുകാണെങ്കി എ ആ.
മുഴുവനും കൊതുക്.
ആ അതാണ് അതും ചെറിയ കൊതുകാണെ നമ്മുടെ മേത്തിരിക്കുന്നത് അറിയൂല്ല.
പക്ഷേ ഭയങ്കര ചൊറി
ആഹ് ഭയങ്കര ചൊറിച്ചിൽ ആണ് അങ്ങനത്തെ കൊതുക് അ ആായിരിക്കും ഇങ്ങനെ ഈ പകർച്ചവ്യാ രുന്നത് ഈ കൊതുകിലൂടെ ഒക്കെ ആണല്ലോ പകർച്ചവ്യാതി വരുന്നത് കുട്ടികൾ ക്ക ആണെങ്കിൽ ഇവർക്കൊന്നും അിയൂല്ലോ
ആഹ ഇരിക്കണം എന്റെ മക്കളൊന്നും പൊതക്കന്നെല്ല
ആ
ഉ ഉം ഞാനും അങ്ങത്തന്നെ അമ്മക്ക് കാലൊക്കെ തൊട്ട്ക്കുമ്പ തണ ത്തിട്ടുണ്ടാവും എന്നിട്ട് ഞാാന് ആ് എന്നിട്ട് ഞാൻ വല്ല എവിടെ ആ പുതപ്പ് മേല ഇങ്ങനെ വന്നതോല് അറിഞ്ഞിട്ട് ണ്ടാവും അപ്പ തന്നെ തട്ടും
വീടാവുമ്പോ ഒരു ചൂട്ണ്ടാവും പക്ഷെ ഇത് ഓടിട്ടാ വീടില് തണുപ്പ് തണുപ്പാകുമ്പോ ഭയങ്കര തണുപ്പേർക്കും ആഹ്.. ആഹ്.. അതെന്നെ ഇവിടിം ഇവരൊക്കെ ചെർ
ഉം.. ന്റെ ചെറുതക്കേ ചെലപ്പം ആഹ്.. പക്ഷെ ന്ക് കാല് ലുമ്മലിങ്ങനെ പൊതപ്പ് വേണം
അയ്ക്ക് പൊതപ്പ് മൂടിപ്പോതച്ചിട്ടേ ഞാൻ കേടക്കോള്ളു ന്റെ മാപ്ല പറിയും ഏത് ചൂടത്തും മു പൊതപ്പിന്റെ ഉള്ളില ഓൾ
ഏ.. ഞാൻ നേരെ തിരിച്ച ഞാൻ നേരെ തിരിച്ച ഏത് മയതും ന്ക് ന്ക് അങ്ങനെ ഫുള്ളായിട്ട് പൊതക്കാൻ കഴിയില്ല
ആഹ് ന്റെ മാപ്ലകൊന്നും പൊതക്കെല്ല അതേ പോലെ ആഹ് അതേപോലെന് മക്കളും
ഉം.. ആഹ് ആയ്കോട്ടെന്നാ ആഹ് ആഹ് ആയി ആയി ന്തെകല്ലോ റബ്ബനാ